ഹലോ.
ഹലോ.
ആഹ് കേക്ക്ണ്ടോ? ആഹ് നല്ല വിശേഷം. ആഹ്, എന്താ ന്നിട്ട് ചായടിച്ചോ?
ഇല്ല ചായ കുടിചാ ചായ കുടിക്കാറില്ല. വൈകുന്നേരത്തെ ചായ കുടിക്കാറില്ല.
ആഹ്, ഞാനും അങ്ങൻതന്നെ.
ആ ആഹ്.
ഉം
പിന്നെ അതൊന്നപ്പ ചായ കുടി കൊറഞ്ഞത് കൊണ്ട് എല്ലാരും പഞ്ചസാരയ് അതൊക്കെ ഇങ്ങനെ വർ ത്തേലൊക്കെ കാണുന്നുണ്ടല്ലോ പഞ്ചസാരന്റെ ഇത് വിൽപന കുറഞ്ഞിട്ടുണ്ട്ന്ന്
ആഹ്, അത് നല്ലതാണ് പൻസാര കൊറചാ തന്നെ കൊറെേ അസുഖങ്ങള് മാറും.
പിന്നെന്താ പറയാണ്ടോ അങ്ങനെ പ്പല്ലാർക്കും ഇങ്ങനെ ഈ നമ്മള് യ ട്യൂബും കാര്യങ്ങളക്കെ ഉള്ളതൊണ്ട് കൊറെേ അറി അതിന്ന് കി കിട്ടുല്ലോ പഞ്ചസാര ഒഴിവാക്കിയാ തടി കൊറയാനും നമ്മളെ ഹെൽത്തിനും ആരോഗ്യത്തിനൊ
പിന്നെ ജിമ്മിനൊക്കെ പോകുബെയ് ഒക്കെ ഷുഗർ കട്ടിങ് ഒക്കെയാണല്ലോ.
ആഹ് പജ് ആ അതെ. അപ്പൊ നല്ല കാരിയാണത് പഞ്ചസാര അങ്ങനെ കച്ചവടക്കാര് ങ്ങന വാർതേല് ണ്ടായിരുന്നു പഞ്ചസാര വില്പ്പന കൊറഞ്ഞു. എന്നും പറഞ്ഞിട്ട്, ഞാൻ ങ്ങനെ വാർതേല് കണ്ടിരുന്നു.
ആഹ് അത് ശരി.
ഉം ഞാനും അങ്ങനെ തന്നെ പഞ്ചസാര വാങ്ങിയാല് കൊറെ നാളത്തേക്ക്ണ്ടാവും, ഒരു കിലോ പഞ്ചസാര വാങ്ങിയാ തന്നെ.
ആഹ് ആഹ്.
മക്കളും അങ്ങനെ. ചായ കുടിക്കൂല ഞാൻ തീരെ കുടിക്കൂലന്നല്ല ചേല സമയതോരു പൂതി വരുമ്പോ അങ്ങനെ കുടിക്കും, അത് കിട്ടണമന്ന് നിർബന്ധല്ല.
ആഹ് ഇൻക്കും നിക്ക് രാവിലെ എന്താണ് നമ്മള് ച് കടിന്നുല്ലോ അപ്പോ എന്താണ് പാൽ ചായ ഒരു രണ്ട് ക്ലാസ്സ് ഒക്കെ കുടിക്കും, രണ്ടോ മൂന്നോ ക്ലാസക്കെ കുടിക്കും. പാല് ഇല്ലെങ്കില് കുടിക്കൂല അല്ലെയ് പിന്നെ ചെല ഇപ്പൊക്കെ ആദ്യൊക്കെ ക ക കട്ടം കാപ്പി കുടിച്ചീരുന്നു ഇപ്പൊ എന്താ പാല് ഇല്ലെങ്കിൽ കുടിക്കൂല പാലുണ്ടെങ്കി വാങ്ങാത്തന്ന് കുടിക്കൂല വാങ്ങണ ന്നൊക്കെ പിന്നെ പാൽചായ കുടി
പിന്നെ കുടിക്കൂല പിന്നെ ഇവടെ ഇമ്മീറ്റൊക്കെ എങ്ങനെ അറിയോ രാവിലെ മുതൽ ത് തൊടങ്ങുംകൂടി രാവിലെ അയേ രാ കാച്ചി അങ്ങനെ അധികൊന്നു വെക്കൂല ഒര് എന്താ ചായ പാത്രത്തില്
ഉം
കാൽ ചായണ്ടാക്കിവക്കും എന്നിട്ട് പിന്നെ അത് അപ്പ കുടിക്കും പിന്നെ കൊർചെയ്ഞ്ഞികുടിക്കും അവര് അരമണിക്കൂർനുള്ളില് അത് തീർക്കും പിന്നെ അടുത്തത്കാച്ചും പിന്നെ കുടിക്കും പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കട്ടൻ ചായയൊക്കെ കുടിക്കും പിന്നെ എന്താ ഒര് ഉച്ചാവ്ണീന്റെ മുന്നന്ന്കുടിക്കും പിന്നെ വൈകുന്നേരം കുടിക്കും പിന്നെ മഹ്രിബിക് കുടിക്കും ഫുള്ള് ഇവടൊരു ചായന്റെആൾ പക്ഷ മധുരൊന്നധികടൂല മധുരം കൊർ ച്ച്മതി പക്ഷെ ചായ ഇങ്ങനെ എപ്പോഴുംകുടിക്കും
ഉം അപ്പ മധുരം കുറച്ചാമതി ഷുഗറ്ണ്ടൊ അവൾക്ക് ഉമ്മാക്ക്
കീറ്ണ്ടായിട്ടല്ല ഓല് പൊതുവേൾക്ക് മതിരം അങ്ങനെ ഇഷ്ടല്ല ഇവിടെ ഇക്കാ ക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഒന്നും മധുരഇഷ്ടല്ല ഞാന് ഇന്റെവീട്ടിലയ്ന് വേണ്ടി എന്താ അത്യാവ്ശ്യം മധുരം ഉന്ത ഇടുപ്പാക്കിറ്റ്ക്കെ ചായേല് പ്പ ഞാൻ അവടെ രണ്ടുസം പോയിനിന്നിട്ട് ഇങ്ങട്ട് വരുമ്പോവ്ടെ ചായണ്ടാക്കിയത് മധുരതികാവും ന്നട്ട് വേ ഏ എങ്ങനെ ഇത് കുടിക്കാന്നൊക്കെ പറിക്കാ അപ്പൊ ഞാൻ ഇവിട്ന്ന് വീട്ടിചെന്നിട്ട് ഇപ്പാക്ക് ചായണ്ടാക്കികൊടുത്ത ഇപ്പാക്ക് മധുരുണ്ടാവല
ആഹ് ചായ പിന്നെ പാൽചായക്കെ ആവുമ്പളേ മധുരം വല്ലാണ്ട് വേണ്ടല്ലോ
ആഹ് വേണ്ട വേണ്ട ഉം ആഹ് ആഹ് അധികം മധുരടാതെ അങ്ങനെ എന്നാല് കേടന്നേണ് ചായപ്പൊടിന്തൊക്കെ കേടന്നേണ്
ആ ചായപ്പൊടി കേടന്നെ ഇവിടെ എന്റെ ഉപ്പണ്ടായിരുന്നന്ന് നല്ല കടുപ്പംവേണം ചായക്ക്
ഏഹ്
ആഹ്
അത് ശെരി പാ കട്ടൻചായക്കും വേണോ
ആ കട്ടൻ ചായക്കെന്നെ നല്ല റെഡ് കളറ് വേണം
ഏഹ്
ഉം കാപ്പി റെഡ്ഡോല്ല കാപ്പി കളറില അങ്ങനെ കിട്ടണായിരുന്നു കടുപ്പല്ല കടുപ്പല്ലാന്ന്റിം
ഇൻക്ക് പാൽചായേല് കടുപ്പംവാണം പാൽചായേൽ അത്യാവശ്യം കടുപ്പം വേണം അല്ലാതെ ഇങ്ങനെ വെർ റുംവെള്ളം കുടിക്ക്‌ണേ ഇഷ്ട്ടല്ല ഇമ്മക്കോങ്ങനെ കൊർചൊര് പാൽ ഇല്ല നിറക്കായാലും മതി പക്ഷെ എനിക്ക് പൻസാര പാ വല്യ പൻസാരൊന്നും മാണ്ട പക്ഷെ ഇവര് ചായ തീരമതിരണ്ടാവുല ഇക്കാക്കൊക്കെ ണ്ടാക്ക്‌ണത് പിന്നെ എനിക്കത് കുടിച്ച് കുടിച്ചിട്ട് ഇക്ക ഞാനഅധികം മധിരടുമ്പ ചീ ത്തറിയും അങ്ങനെ പൻസാര തിന്നാൻപറ്റൂല്ല കുടിക്കാൻ പറ്റൂല്ല അങ്ങനെ ചീത്തറിം ന്നട്ട് എന്താ ലാസ്റ്റ് ഇനിക്ക് ഷുഗറ് കൊറയാലൊടങ്ങി പിന്നെ ഷുഗറ് ഇല്ലാഞ്ഞിട്ട് ഇന്നെങ്ങനെ ചീത്തറി അനക്ക് ഷുഗറാവു അങ്ങനെയാവു ഇങ്ങനെയോ ട്ട് ഷുഗറ് ചെക്കയ്തപ്പൊ ഷുഗറ് കൊറവ് ഇന്നട്ട് ഇനിക്കപ്പളും തലചുറ്റിട്ടായിരുന്നു ന്നട്ട്പ്പൊ ഇന്റെ പ്പർഞ്ഞു ഓര്കൊന്നും പൻസാര വണ്ടെങ്കില് ഓലി കഴിക്കാണ്ടയി അനക്കെന്തിനാ ജ് വെറുതെ ഓ എന്താണ് കഴിക്കാതെ എടങ്ങാറയ്കാണ്ട് ചായുടിക്കാ നിക്കണതൊക്കെ പർഞ് പ്പചീത്തറിം അപഞ്ഞ് ഇൻക്കങ്ങനെ ന്നട്ട്പിന്നെ അയിന്ശേഷം ഇക്ക ആ നീ പൻസാരട്ടോ കൊറ്ചൂടി പന്സാരിട്ട് കുടിച്ചോ എന്നൊക്ക പറയും പിന്നെ ഇന്ക്കാണി അങ്ങനെ ശീലായി പിന്നെ ഞാൻ അതികടാതായി പിന്നെ ഇങ്ങനെ വൈകുന്ന ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇന്ക്ക്ങ്ങനെ മധുരം തിന്നാൻ പൂതിയാവും അപ്പൊ ഷുഗർ കൊറയായിരിക്കും എന്താന്നറിയില്ല അങ്ങനെ ഒരു മധുരം തിന്നാൻ പു
അങ്ങനെ ആകുമ്പോ ഒരു ഇച്ചിരി പഞ്ചസാരടുക്കട്ടെ വായില് ഇട്ടാ മതി കൊറ്ച്ച് പഞ്ചസാര എടുത്തിട്ടേ
ആ
ആഹ് വായിലിട്ടാ മതി
ഉ ഞാന് മുട്ടായി എന്തോലൊക്കെ ടയ്യർണ്ടാവും അവിടെ മധുരമോള് എന്തോലൊക്കെ ഇങ്ങനെ തിന്ന്ണതാകുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുംപ്പൊ ഞാന് എന്തെങ്കിലൊക്കെ എടുത്ത് തിന്നും അങ്ങനെയൊക്കെ ചെയ്യും
ഉ നല്ലതാ അങ്ങനെ നമുക്ക് ക്ഷീണം തോന്നാണെന്നുണ്ടെങ്കി അങ്ങനെ ചെയ്താ മതി
ആ അത നമ്മള് എവിടക്കേലുംക്കെ പോകുമ്പോഴാണ് പ്രശ്നേ പോകുമ്പോ നമുക്കിപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് യ്ഞ്ഞ് കറക് ക്റ്റ്സമയത്ത് ഭക്ഷണം കിട്ടിക്കൊളന്നോ അങ്ങനൊന്നാലും നമ്മള എന്തെങ്കിലും പരിപാടികൊക്കെ ചെയ്യുമ്പോ ഇന്ക്ക് അപ്പത്തിന് തുടങ്ങോ ഇങ്ങനെ ഒരു ക്ഷീണം വരുവോ ാ നോമ്പ് എടുക്കുമ്പോ ഒന്നും ഒരു കൊഴപ്പുല്ലാട്ടോ നോമ്പടുക്കുമ്പോ ഒരു പ്രശ്നംണ്ടാവൂല എനിക്ക് അതാ ഭയങ്കര ടെൻഷൻ ാക്കര ഇന്നപ്പോ ഇങ്ങനെ നമുക്ക് ഇന്നും അങ്ങനെല്ലേ അപ്പൊ നോമ്പിന് അപ്പൊ ഒരു കെഴപ് പ്പും തോന്നൂല്ല
അപ്പൊ അതിന്റെ ഒരു കഴിവ് നമ്മുക്ക് തരുന്നതാണ് പടച്ചോൻ
ആ ഞാൻ പറയുമ്പോ അത്താഴത്തിനും കൂടി ഒന്നും കഴിക്കൊന്നുല്ല എന്താ പിന്നെന്ക്ക് കഴിച്ചാൽ പിന്നെ രാവിലെ ആവുമ്പോൾ ഒരു സുഖംണ്ടാവൂല്ല പിന്നെ ഞാന് നമുക്ക് സുന്നത്തല്ല കുറച്ച് വെള്ളോ അല്ലെങ്കിൽ ആദ്യക്കെ ഒരു കഷ്ണം വത്തയ്ക്കൊക്കെ തിന്നിനി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഈത്തപ്പഴോ എന്തണോ അങ്ങനെയൊക്കെ തന്നെ ഇപ്രാവശ്യം പിന്നെ മോനന്നും കടിയാ വേണം അത്തായത്തിന് അപ്പ ചെലപ്പോ ഒരു പത്തിരിയോ ഒരു എന്താണ് ദോശ അങ്ങനെയൊക്കെ തിന്നീനി
ഇന്ന്ക്ക് തിന്നാലേ ഒരു സുഖം ഉണ്ടാവൂല്ലേ രാവി തിന്നിട്ടില്ലെങ്കും നല്ല ഉഷാറക്കാരം അങ്ങനെയരുന്നു
അതിനെ പുറത്തൊക്കെ പോകുമ്പോ ബാഗില് എന്തെങ്കിലും മുട്ടായി ഒന്ന് കരുതിയാൽ മതി ക്ഷീണം വരുമ്പോ ഉം ആ നെണ വരുമ്പോ കഴിക്കാൻ
ആഹ എന്റെ പകൊക്കെ അങ്ങന് തന്നെയാണ് പകൊക്കെ ടൈം ആവുമ്പോ ഇങ്ങനെ വെശ്പ്പ് ഓഫീസ് പോയി പിന്നെ പൊറാട്ടെ ആ ഷുഗർ കുറയും ഉപ്പാക്ക് രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണി ആവുമ്പോ ഉപ്പ മെല്ല പോയിട്ട്ന്തേലുമൊക്കെ കഴിച്ചു പോരുത്രേ
ഷുഗർ കുറഞ്ഞാലും പ്രശ്നാണ്ല്ലേ കൊറ് ആ പ്രഷറിന്റെ പോലെ
ആഹ കുറഞ്ഞാലം പ്രശ്നാണ് കൂടിയാലും പ്രശ്നാ അപ്പൊ ഇപ്പ പറയും കൂടതല് വല വലിയ പ്രശ്നം തോന്നൂല്ല കൂടിയൽ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കൊറയും ത് കെറഞ്ഞാല് നല്ല ക്ഷീ പ്രശ്നാണ് ന്നൊക്കെ പറഞ്ഞ് ഇന്നങ്ങനെ പേടിപ്പിക്കും വെറുതെ ഇയ്യ് പന്സാര ഇതെന്നും തിന്നാതെ ഇതാവാന് നിക്കണ്ടാ ന്നൊക്കെ പറഞ്ഞ
അപ്പ ഈ പൊതുവെ ഷുഗറും കുറവുള്ള ആളുകൾക്ക് പിന്നീട് അത് ഷുഗർ വരാൻ സാധ്യതല്ല അങ്ങനെ ഉണ്ടോ?
അങ്ങനെ ഉണ്ടോന്ന് പറയാൻ പറ്റൂല അത് പാരമ്പര്യക്കായിട്ട് വര് നേനാണ് അങ്ങനെണങ്കി ചെല്പ്പം വരാൻ ചാൻസ് ണ്ട് ക്കെ ഉണ്ടാവും ഞാൻ അത്യാവശ്യ മധുരൊക്കെ തിന്ന്ണ അളന്നെണ് പക്ഷെ ഇന്ക്ക് എന്താന്ന് അറിയില്ല അങ്ങനെ
ആ
അത്യാവശ്യംന്ന് പറഞ്ഞാല് മധുരം തീര തിന്ന എന്റെ മോൾക്കന്നും തീരെ ഇഷ്ടല്ല മധുര മധുരമുള്ള മുഠായി ഐറ്റം ഇങ്ങനെ ഈ സാധാ മുഠായികള്ണ്ടാവൂല്ല അങ്ങൻത്തെക്കെ തിന്നുന്നല്ലതെ ചോക്ലേറ്റയ് റ്റംസോൾക്ക് ഇഷ്ടല്ല. അതേപോലെ പ്പോ ലഡു, ജിലേബി അങ്ങൻത്തെക്കെണ്ടവു അങ്ങൻത്തൊന്നുഷ് ടല്ല പ്പം മധുരള്ളെ അമ്മള് വീട്ടിലെന്നെ എന്തെങ്കിലുണ്ടാക്കാണെങ്കിലും ഓക്കയ്നോടെന്നും താല്പര്യല്ല. അങ്ങനെക്കൊരാളാണ് എന്ത ചാ യെലും തന്നെ കൊറച്ച് മധിരതികായാല് ഹ് എന്തിനാ ഇങ്ങനെക്കെ മധിരട്ണെന്ന് പറിം. തുള്ള്യധികായാല്
ഇബടെ അങ്ങനെ തന്നെ മക്കൾക്ക് എഹ് ഉണ്ണിയപ്പം, നെയ്യപ്പം പിന്നെ അതൊന്നുഷ്ടല്ല അങ്ങനെ മധ് രെള്ളെ കടികള് ഇഷ്ടല്ല.
ആഹ് അതെ
നമ്മുടെ എഹ് സമൂസ അങ്ങൻത്തെക്കെ ആഹ് ആണ് ഇഷ്ടം.
ഇവൾക്കും തന്നെ സമൂസ, മുട്ട ബജി ഉഴുന്നു വട അതൊക്കെ ഒ ഓളെ ഇഷ്ടെള്ള സാധനം.
ത്പോലെണ് ഇബടിം
ഉം അങ്ങനെക്കെ പ റ്റും മറ്റൊന്നും പറ്റൂല മധുരള്ളതൊന്നും പറ്റൂല അത് വടെ ഇമ്മ പറിം ഇമ്മാടെ പോലെണ് എന്താ മധ് രള്ളതൊന്നും പറ്റൂല എന്ത് അമ്മള് വെല്യെ കാര്യത്തില്ണ്ടാക്കി കൊട്ത്താലും ഓക്കതൊന്നും പറ്റൂല
നല്ലതാണ്
ആഹ് നല്ലതാണ് ഉം ഓക്കെരിം കറ്മുറു അല്ലെങ്കി എരിള്ളത്
ആഹ്
അങ്ങനെക്കെ പറ്റൊള്ളൂ
ഇൻക്കു അങ്ങനെ തന്നെ ഇഷ്ടല്ല ഈ ജിലേബി ചെലോര് കണ്ട്ട്ട്ണ്ടല്ലോ ഈ ജിലേബിം ലഡൊക്കെ കിട്ട്യാല് ഭയങ്ക ര കാര്യത്തില് കഴിക്ക്ണേ
ആഹ് ഇൻക്കിഷ്ട ഇൻക്ക് ഇഷ്ടം ന്ന് പർഞ്ഞാല് എപ്പോളൊന്നുല്ല ഞാ ല്ല ഒര് പ രാവിലൊര് പയ്നൊന്ന് പന്ത്രണ്ട് മണി ആ സമയത്തിൻ ക്കൊന്ന് കിട്ട് ഇഷ്ടാണ് അതേപോലെ നമ്മക്ക് വൈകു ഉച്ചക്കൊന്ന് കെടന്നാ നീക്കോല്ലോ ആ നേര ത്ത് മാധിരെള്ളെ എന്തെങ്കിലും തിന്നാന് ഇഷ്ടാണ്. അല്ലാത്ത സമയത്തൊന്നും ഞാനങ്ങനെ തിന്നൂല്ല.
അമ്മടെ ശരീരത്തിന്റെ അതാ അങ്ങൻതൊക്കെയാ പ്രക്രിയോണ്ടാണത് ഇഷ് ഈ ആഹ് ചെലർക്ക് ഇഷ്ടം ഇഷ്ടക്കേടൊക്കെ വെര്ന്നത് അങ്ങനെ തോന്ന്ണ് ഞാനീ ജിലേബി അതുപോലെ ലഡൊക്കെ തിൻ കഴിക്കണാര കാണുമ്പള് എങ്ങനെ ഇവരിത് കഴി ക്ക്ണത് എന്താ പയ്‌ല്ള്ളത് എന്താ അങ്ങനെക്കെ ഞാങ്ങനെ ചിന്തിക്കും പ്പ ന്നലെ സ്കൂള് തൊർന്നപ്പം ഈ ഫ്രഷേഴ്സ് ഡേ യിര്ന്നു കുട്ട്യെളെ അപ്പൊ അവര് വെല്ല്യൊരു താലത്തില് ഇ ജിലേബി ലഡൊക്കെ കൊണ്ടന്ന് ഓരോ അവരതെട്ത്ത് കഴിക്ക്ണ് ണ്ട് അപ്പൊ ഇൻക്ക് തോന്ന ഇങ്ങനെ അവരത് കഴി ക്ക്ണത് കഴി ഇൻക്കങ്ങനെ തോന്നും
ത് ഇഷ്ടല്ലാത്തപ്പം നമക്ക് തോന്ന്ണതാണ് മറ്റുള്ളവരെങ്ങനെത് കഴിക്കന്ന്.
ആഹ് അവർക്കയ്നോടൊരിഷ്ടം തോന്നും അവർക്കത് കഴിക്കണന്ന് എഹ് മനസ്സിന് ആ അവരുടെ ശരീര ത്തിനതാവശ്യായിരിക്കും. അതാണ്
അതോണ്ടാണ് ഓല്ക്കത് തിന്നാനുള്ളൊര്ത് തോന്ന്ണ് ണ്ടാവും.
ആഹ് ടെൻറ്റൻസി തോന്ന്ന്ന്ണ്ടാവും
ഉം പിന്നെന്തന്നാ ന്നയ്ക്കോട്ടെ ആഹ് ആഹ് ഓക്കെ ഓക്കെ